ഹലോ ആഹ് ആഹ് കേക്കാം കേക്കാം
ആ പിന്നെ മഴണ്ടോ അവിടെ
ആ രാവിലെ ഇപ്പ നല്ല കോളായിട്ട് നക്ക്ന്ന് പ്പ പെയ്യ
ഇവിടെയും ഞെ കോള കോളടച്ച് അട് ക്കെന്തോ ഒരു ചെറിയ വെയില വന്നായിരുന്നു ട്ടോ പക്ഷെ ഇപ്പ വീണ്ടും കോള കൊളുത്തണ്ട
ഉം ഈ ക്ലൈമറ്റ് ഒന്നും നമുക്ക് തിരിച്ചറിയാനേ ഒക്കത്തില്ല
അതുകൊണ്ടന്നെ എന്തോ നമുക്ക എങ്ങും പോവാനും പറ്റത്തില്ല ഇപ്പ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമുക്ക് വീട്ടിൽ നി ഇറങ്ങണമെങ്കിൽ തന്നെ നമ്മളിങ്ങനെ നോക്ക് മഴ ഇങ്ങനെ മഴ നമ്മളെങ്ങനെ മടുപ്പക്ക് സത്യം പറഞ്ഞെ
ഓ സത്യാണ് ഈ ഇപ്പം വിനോദ സഞ്ച സചാര കേന്ദ്രങ്ങളിലൊക്കെ എനിക്കൊന്ന് പൊന്മുടിയാ തോന്ന അടച്ചന്ന് തോന്നുന്നു അവി
ആഹ് പൊങ്ങനെ പിന്നെ പിന്നെ ഉണ്ടല്ലോ ഇത്ഗതന് കൊട്ട സ്കിൽ ഏരിയാസ് ാഗമൻ പോലെയൊക്കെല പൊ കൂടി വാഗൻ ആ സ്ഥലങ്ങളെല്ലാം അടച്ചിട്ട അണ്ട് കാലാവസ്ഥ ത
ഉം അതാ ഈ കാലാവസ്ഥ ഉം ആ് ഇഷ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഈഈ മഴയത്തൊക്കെ നമുക്ക് ഈ ഒരു ഒരു ടൈമില് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടല്ല ഇന്ന് നമ്മുടെ മീഡം ക്ലൈമാറ്റായിരിക്കണം അങ്ങനൊണെങ്ക ട്രാവലെയ്യാൻ ഭയങ്കര ഇഷ്ടം എനിക്ക്.
ആ പക്ഷെ നമ്മൾ ഈ പൊന്മുടിയിലൊക്കെ കൂടു പോകുമ്പോഴുണ്ടല്ലോ ഈ ഈ ഒരു ക്ലൈമറ്റ ആണ് അടിപൊളി കാരണം മഴ ചെറിയ മഴയും ചെറിയ പോണയും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലൈമറ്റ് ആണ് പൊന്മുടിയിലും അങ്ങനുള്ള ഇിന്ന ഏരിയാസിലൊക്കെ പോകുമ്പം ഉള്ള വിതംന്ന് പറയുന്നത് അപ്പൊ ഒരു കഴിവ് കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. പക്ഷെ അതുപോലെതന്നെ അപകടങ്ങൾ കൂടുതലായിരിക്കും
അതാണ് എനിക്ക് പേടി അ അപകടങ്ങൾ കൂടുതൽ വരും പ്രതീക്ഷ നമ്മള് നിൽക്കുന്ന ഓരോ സെക്കന്റ് കഴിയുമ്പോ- ഴാണ് ഒന്നേ മണ്ണിടിഞ്ഞ് വീഴുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ക്ക് അപകടങ്ങള് വരുന്നത്
അതെ അതെ അപ അപകടങ്ങൾ കൂടുതലാണ് കത്തി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ട്രാവൽ ചെയ്യാനായിട്ട് ട്രാവൽ എന്ന് പറഞ്ഞ കഴിഞ്ഞൽ നമ്മുടെ മനുഷ്യന്റെ ഒരു എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന പെട്ടൊ ഒരു കാര്യണ ട്രാവലിങ്ങി എനിക്ക് തോന്ന എനിക്ക് ഭയങ്കര ഇഷ്ട ട്രാവൽ ചെയ്യാനായിട്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ അനുഭവങ്ങളൊക്കെ എന്താ പുതിയ അനുഭവങ്ങളൊക്കെ കിട്ടല്ല പിന്നെ അതേപോലെ പുതിയ പുതിയ നല്ല നല്ല അവിടത്തെ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട
ഉം ഉ എനിക്കും ഫ്രണ്ട്സായിട്ടൊക്കെ പോവുന്നന് അല്ലെ മഴ സമയത്ത പോയാൽ ഇഷ്ടമല്ലെന്നേ ഉള്ളു ബാക്കി ഏത് ടൈമിൽ ആയാലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ പോവാന്
ഒരു വൈബ് ആണ് നമ്മളിങ്ങനെയൊക്കെ ടൂറിനൊക്കെ പോകുമ്പോ ഏ യാത്ര ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ പറയാ അവരെ ആ സ്ഥലങ്ങളുള്ള സംസ്കാരം ട്രഡീഷൻസും അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങള ഭാഷ അവരുടെ ലൈഫ് സ്റ്റൈല ഒക്കെ നമുക്ക് അതിനെ കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും അ അതെ ഒരു അറിവാണ് സത്യം പറഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ജീ സൗ പ്രകൃതി സൗന്ദര്യങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്
ആ അത അല്ല നമ്മള് വേറൊരു സ്ഥലത്ത് പോകുമ്പോഴണ്ടല്ലേ അവര് നമ്മളെ വേറൊരാളായിട്ടല്ല കാണുന്ന ചിലവരൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ടിട്ട് നമ്മള് ട്രീറ്റ് ചെയ്യുന്നവരുണ്ട് നല്ലോണ്ണം അവരുടെ ഫുഡൊക്കെ തന്നിട്ട്
സത്യ സത്യം അത് സത്യമാണ് കേട്ടോ നമ്മള് അ പ അവര് നമ്മളെ അവിടുത്തെ ഒരു സിറ്റിസനെ പോലെയാണ് അവര് നമ്മളെ കാ കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മള് വേറൊരു ആളാണ് ലോറിസ് സ്ഥലത്തന്ന് വന്ന ഒരാളാണെന്നുള്ള ആ ഒരു ഇതൊന്നുമല്ല നമ്മളെ അവര് അവിടത്തെ പോലെ ആൾക്കാന്ന് വെച്ചാ അവവിടെ ആൾക്കാരെ എങ്ങനെയാണ് അവര് കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ കാണുന്നത് സത്യൻ പറഞ്ഞ ഇടയിടയിരുന്നു നമ്മള് ട്രാവലിയണ ട്രാവല നമുക്ക്ഈ മാനസിക സമ്മർദ്ദവും കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഒരു പരിധി വരാം ശ
ഉം സത്യം പക്ഷെ ഈ നമ്മള് വേറൊരു സ്ഥലത്തോട്ട് പോയിട്ട് അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന കാണ കല ചില മലയാളികള് അവരിങ്ങോട്ട് വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് ഇത് ഞൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലവരൊക്കെ ഈ ഉം വേഷം കൊണ്ട് ഈ പുറത്തു നിന്നൊക്കെ ഉള്ളവരാാണെങ്കിൽ അവര് ചിലപ്പം കൊറച്ച് കൊറച്ച് വീടായിട്ടുള്ള വസ്ത്രധാരണ ആയിരിക്കും പക്ഷെ ഇത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്ന കുറെേ എണ്ണമുണ്ട് നമ്മുടെ ഈ നാട്ടില്
ആ അത് സത്യം അത് പറയൂ അത് നമ്മള് മലയാളികൽ കഴിഞ്ഞിട്ടള്ള കേട്ട ജഡ്ജ്മെന്റും അല്ലെങ്കിൽ ഡ്രസ്സ് നോക്കി ഓരോ ആൾക്കാരും കാറ്റഗറൈസ് ചെയ്യുന്നതിൽ നമ്മുടെ സത്യം പറഞ്ഞരിക്കും നമ്മുടെ മലയാളികൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് എന്തൊരു വന്നാലും അവര് ആദ്യം നോക്കി ധരിച്ചിരുന്ന ആ ഒരു കാര്യത്തിന് എനിക്ക് ഭയങ്കര സത്യം ഭയങ്കര വെറുപ്പാണ് അവർക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും അവര് ധരിച്ചിരുന്ന ഇവരെന്തിന ഈ അങ്ങനെയുള്ള ആൾക്കാര്
അത് തന്നെ അതല്ല ഈ ഇവരുടെ ഡ്രസ്സ് നമ്മൾ ആരെലും എന്തേിലും പറഞ്ഞ ഇവര് കിടന്നങ്ങ് ചാടിക്കടിക്കും നിങ്ങളെന്തിന എന്റെ ഇഷ്ടല്ലേ ഞാൻ ഡ്രസ്സ് ഇടുന്ന ആ
അപ്പൊഈ ബാക്കിയുള്ളവർക്ക് ക്ക് അവർക്ക് ഇഷ്ടണ്
ഉം
പിന്നെ കളി ആ നമ്മ നമ്മുടെ കുടുംബത്ത നമ്മള് കൂടുതലായിട്ട് കുടുംബത്തോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ഇപ്പൊക്കെ നടത്തുന്ന യാത്രന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മെമ്മറി മെമ്മറബിൾ ആയി ഈ സ്കൂള ഇതൊക്കെ ടൂർ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂ നമ്മടെ കോളേജിൽ നിന്ന് പോയത് എവിടൊയിരുന്നു സിറ്റ്ബംഗൂളര് ബൈയിംഗുളുര് അങ്ങനെ കുറച്ച് സ്ഥലത്തായിരുന്നു ഞമ്മടെ കോളേജിൽ നിന്നെക്കെ ടൂറിന് കൊണ്ടു പോയത് ഭയങ്കര രസയിരുന്ന എല്ലരും ക്ലാസ് മെത്തം ഉണ്ടായിരുന്നു അപ്പ അങ്ങനെ എല്ലരും ഒക്കെ എൻജോയ് ഭയങ്കര മഴയത്ത് എൻജോയ് ചെയ്ത് സമയത്ത് നമ്മൾ ടെൻഷൻസും അ നമ്മുടെ പരീക്ഷ ഞങ്ങക്ക് ആ തോറി കഴിഞ്ഞ് വന്നിട്ട് എക്സാം ആയിരുന്നു മറ്റ പറഞ്ഞാൽ ഞങ്ങള ആ പരീക്ഷയുടെ കാര്യങ്ങള ഞങ്ങൾ മാറ അത്രയും ടെൻഷൻ ഫ്രീ മൈൻറ്റ് ആരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് കഴിഞ്ഞ
ഉം സത്യം പറഞ്ഞ ഈ ടൂർ പോകന്ന സമയത്ത് നമ്മുടെ ടീച്ചർരുടെ വൈബ് നമുക്ക് മ മനസിലാവുന്നത് ടൂറ് പോകുമ്പോ ടീച്ചർമാര് അവരുടെ അവരുടെ കറക്റ്റ് ഏ അവടെ കറക്റ്റ് സ്വഭാവത്തിലോട്ട് വരക സ്കൂളിൽ നിൽക്കുമ്പോം പഠിപ്പിക്കുന്നരു ഉത്തരവാദിത്തോടെ അവരെ നക്കുന്നത് പക്ഷെ ഈ ടൂറിന് വരുമ്പം അവരുടെ വേറെ വേറൊരു ഇതാ നമ്മള് കാണുന്നത് എന്തൊരു വൈബാന്ന് അറിയോ നമ്മളൊക്കെ അന്തളിച്ചു നിൽക്കും ഉം
നമ്മള് തന്നെ ആചരി ഇവർക്ക് ഇങ്ങനെ ഒരു എന്തോ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടായിന്ന് നമ്മളപ്പ ആലോയിക്കും അവര് ആ സമയത്ത് നമ്മള് ടീച്ചറായിട്ടല്ല അവര് നിക്കുന്നത് നമ്മളിൽ ഒരാളായിട്ടാണ് ആ സമയത്ത് എനിക്ക് തോന്നിട്ടുള്ളത് നമ്മളിൽ ഒരാളായിട്ടാണ് അവര് നിക്കുന്നത്
ഉം അതാ അല്ല ചെലവരുണ്ട് ടൂറിന് വരുമ്പോഴും പിടിച്ച് പിടിച്ച് നിക്കുന്നവരുണ്ട് കളിക്കണം എന്നുംഎൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒക്കുന്നില്ല പിടിച്ച് പിടിച്ച്
നില്ല അത് ഭയങ്കര സൃക് ഇതായിട്ടുള്ള കാരണ്ട് എപ്പോഴും അതികം ആളും പ്രൊഫഷൽ കീപ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം അവരാണ് കൂടുതലാട്ട് അങ്ങനെ തോന്നത് പിന്നെ ഞങ്ങള് എമ്മ് പത്തീപഠിച്ചോണ്ടിരിന്നപ്പോപോയത് മൂന്നാറിലായിരുന്നു ആ മൂന്നാറില് ആ മൂന്നാറിലായിരുന്നു അത് അടിപൊളി വിനോദ സഞ്ചാര കേന്ദ്രാണല്ലോ മൂന്നാർന്ന് പറയന്നേ ആക്ച്വലി നമ്മൾ അവിടെയൊക്കെ പോകണം അവിടുത്തെ കടുത്ത കാലാവസ്ഥയിലൊക്കെ തങ്ങാൻ നമുക്ക് പ്രത്യേക മായിട്ടോരു ഒരു മൈൻഡ് ഒക്കെ നമ്മള എന്താ പറയാ സ്വസ്ഥമാക്കുന്ന ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെയാ അവിടെ
ഉം അതാണ് നല്ല തണുപ്പും തണുപ്പിന്റെ കൂടെ തന്നെ ഫ്രണ്ട്സ് എല്ലാം ഫ്രണ്ട്സും നമുക്ക് ഇഷ്ടപ്പെട്ടവര് നമ്മുടെ കൂടൊണ്ടെങ്കിൽ അതൊരു വൈബ് ബ് എൻറെ വൈബ് വേറെയാന്ന്
സത്യം സത്യം ആഹ അവിടെ നല്ല എന്താ തേൽത്തോട്ടങ്ങളും അങ്ങനെയൊക്കെയ ഉള്ള സംഭവങ്ങളാ അവിടെ കൂടുതലും പിന്നെ കൊറെ ഡാമും എക്കോ പോയിന്റൊക്കെ ഓരൊക്കെ അടിപൊളിയായിരുന്നു കേരള അവിടൊക്കെ പോയപ്പോഴത്തേക്കും അ പിന്നെ അതേകണക്ക് തന്നെ പൈൻ ഫോറസ്റ്റ് അവിടൊക്കെ അടിപൊളിയായിരുന്നു ഇ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാരുന്നു
ഉം എനിക്ക് പൈൻ ഫോറസ്റ്റ് പോണംന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല ഞങ്ങ ടൂറ് എപ്പോഴ അവിടെ പോണംന്നൊക്കെ തീരുമാനം ശെടാ പോയി പോയിരുന്നു പക്ഷെ എന്തോ കാലാവസ്ഥ ശരിയല്ലാത്തൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല
ആ അവിടൊക്കെ പറഞ്ഞ ക പിന്നെ ഈ ചെറിയൊരു ഇത് വന്നാലും ക്ലൈമറ്റ് ചേഞ്ച് വന്നാലും അവിടെ കോട കൊണ്ട് നീണ്ട പോകും അത് ഞങ്ങള് പോയതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങള് രണ്ട് ദിവസത്തെ ട്രിപ്പ് ആായിരുന്നു ആ രണ്ടു ദിവസത്തെ ട്രിപ്പായിരുന്നു ആ രണ്ടു ദിവസത്തെ ട്രിപ്പ് അങ്ങ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങള് ഒന്നും കാണാമയ്യ ആ ഒരു ഒന്നും കാണാമയ്യ അമ്മാതിരി കോടെണ്ടടി നമ്മളിങ്ങനെ വണ്ടിയിലോട്ട് നമ്മ വണ്ടിൽ നമ്മൾങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ പെട്ടില്ലേ ആ ഒരു ഫീലാമുക്ക് നമ്മുടെ ആ ചുറ്റുംള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ള്ളതോ ഒന്നും കാണാൻ വയ്യ അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തിട്ടാ ഇതൊന്ന് ആ ഡ്രൈവർ അങ്കിൾ എന്തിനാണോ എന്നും ഇങ്ങനെ വണ്ടി ഓട്ടിക്കുന്നേന്ന്
ഓ അത് ശരിയായോ നമ്മുക്ക് പേടിയതാ
സത്യല്ലത് എന്നൊന്നില്ല അത് അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് അല്ലാണ്ട് നമ്മള് റോഡിൽ കൂടെ പോന്ന നമുക്ക് തോന്നത്തേയില്ല
ഉം ഞങ്ങക്ക്ന്ന അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ
ആഹ അതതെ ഇങ്ങിപ്പം ന്താങ്ങനെ െ പോവാൻ പറ്റുവല്ലും ഇനി ഇങ്ങനെ ഇങ്ങനെ ഇുള്ള ഒരു അവസരങ്ങള്ൾ കിട്ടുമ്പോൾ നമ്മളത് പാഴാക്കണം നമ്മളന്ന് പോണം എന്നിട്ട് മാച്ചില് എൻജോയ് വണം പിന്നെ നമ്മള് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെയ ആയിരിക്കും നമുക്ക് നല്ല നല്ല മെമ്മറീസ് എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്ന മെമ്മറീസ് ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത്
ഉം ആ് ഇനി നോക്കട്ട് പോത്തിടത്തൊക്കെ എനിക്ക് പോണം ഇപ്പൊ വെക്കേഷൻ ആണ് അപ്പൊ എവിടെേലും ഒക്കെ പ്ലാൻ ചെയ്യണം എന്നന്ന് വിചാരിച്ചിരിക്കും പോണം പക്ഷെ ക്ലൈമറ്റ് എങ്ങനെന്നെ പിടിച്ചു നിർത്തുന്ന ഇവിടെ
അത് ക്ലൈമറ്റ് ഒക്കെ അ മാ കൊറച്ചുമ്പോ മാറൂടി അപ്പ പിന്നെ എന്തരിലും നമ്മളൊന്ന് പോയി ഒന്ന് എല്ലാം ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അത അടിലിയ രസമാണ് സത്യം പറഞ്ഞെ
ഉം
ശരിീടന്ന് ഞാൻ പിന്നെ വിളിക്കറെ
ഓക്കെ ഉ അവടെ എന്ത